ഹലോ ഹലോ ആഹ് കേക്കുന്നുണ്ട്.
എന്താ പാട് സുഖാണോ
ആഹ് സുഖം തന്നെ കഴിഞ്ഞാ?
ആഹ് ചൂ ഭക്ഷണം കഴിച്ചി കിടന്നു നിങ്ങളടന്നോ?
കിടക്കാൻ നോക്കുന്ന കടന്നിട്ടില്ല കുട്ടികളെല്ലാം ഉറങ്ങിയാ?
ആഹ്
ഉം സ്കൂൾ ഉണ്ടാവായിരിക്കുംല്ല രാവിലെ ഉം.
പത്തു മണി ആവുമ്പോത്തിന് ഉറങ്ങും നേരം വൈകിയ പത്ത് മണി ഞാൻ എല്ലാരും കിടന്ന ഞാൻ തന്നെ ഒറങ്ങാതുള്ളു എല്ലാരും കിടന്ന നല്ല ഒർക്ക് ഉറങ്ങേനി ചെലപ്പോ നേരത്തെ കെടുക്കും ഇല്ലല്ല ഇങ്ങക്ക് മഴണ്ടവിടെ?
ഇവടെ മയ ഉണ്ട് പയി ഇപ്പ തൊടങ്ങുന്നേള്ളൂ ലേഷം കൊറവുണ്ട് ഇന്നാലല്ല ഫുള്ള് മഴ.
ആഹ് ഇന്നലെ നല്ല ഉണ്ടായിന്ന് ഇന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇന് അവധിയായിരുന്നു സ്കൂളൊക്കെ മയ ഉണ്ടാവുന്ന അവധി സ്കൂളും മദ്രസും
ആഹ് ഇന്നലെല്ല സ്കൂളാ അവതി ഇന്ന് അങ്ങനെ ഒന്നും മഴ ഇല്ലട്ടെ ഇന്നലെ നല്ല മഴ
പറഞ്ഞ ദിവസം മഴ ഉണ്ടാവലുല്ല. അവധി അല്ലാത്ത ദിവസങ്ങളുണ്ടാവും
അതന്നെ പക്ഷെ ഇന്നലെ നല്ല മയണ്ടേ ഇന്നലെ ഫുള്ളയി
ആഹ് ഇന്നലെ നല്ല മഴ ഇല്ല ഇവിടെ
ഉം
ഇങ്ങളെ വീട്ടില
ഇന്ന് രാത്രിയക്കെതോ
ഏഹ്
ഇന്ന് രാത്രിയാ തോന്നു
ആഹ് ആഹ് രാത്രി
ഉം നാളെപ്പം ഇപ്പം മാദ്രസ് ഇല്ലല്ലേലെ
ഇല്ല നാളമാദ്റസ് ഇല്ല വെള്ളിയാഴ് അല്ലേ
ആഹ് വെള്ളിയാഴ്ച സ്കൂള് ഇണ്ടാവേ?
ആഹ് സ്കൂൾ ഇണ്ട് മദ്രസ് ആ സ്കൂൾ ഇണ്ട് ഇവിടെ മദ്രസ് ഇല്ല
ആഹ്
പിന്നെ എന്താ മക്കളൊക്കെ കേടന്നോ?
ആഹ് കുട്ടി കടന്ന് എനിക്ക് രാവിലെ പോണ്ടേ നളെ വെള്ളിയാഴ്ചല്ലേ വെള്ളിയഴ്ച നേരത്തെ
ആഹ് പത്തണി ആഹ് ഒമ്പര ആവൊമ്പോതിന് ക്ലാസ്സ് തുടങ്ങും
ആഹ് അതന്നെ അങ്ങനെതന്നെ ഇവടീം
പിന്നെ മക്കള് എത്ര കുട്ടികളാ?
രാത്രി എന്താ മൂന്നാള്.
വല്യ കുട്ടികളാണോ ചെറുതോ?
ആഹ് ഒരാള് മൂന്നാം ക്ലാസ്സിൽ ഒരാള് പത്താം ക്ലാസ്സില് ഒരാള് പ്ലസ് ടു കഴിഞ്ഞത്
കുട്ടികളൊക്കെ കടന്നോ
ആഹ് ഓല്എല്ലാം കടന്ന്
ഹസ്ബൻഡ് ഇവടെള്ള ആളല്ലേ
ഇവടക്കട നിക്കാണല്ലോ ആഹ് ഇവടുണ്ട് ഉം ഇങ്ങളെ ഹസ്ബന്റ് ഇവടെ ഇല്ലേ
ആഹ് ഇണ്ട് കേട ഒറങ്ങീക്ക്ണ് എല്ലാരും
ആഹ്
പിന്നെ
വേറെന്നാ
സുഖാണ് ഇങ്ങക്ക് കൃഷി
രാത്രി എന്താ ചോറ് തന്നെ കയിക്ക കൃഷി അങ്ങനൊന്നും ഇല്ല
ഉം വീടിന്റടുത്തന്നേണോ
ആഹ് വീടിന്റട്ത് ഇസ്കൂള് കൊർച്ചങ്ങോട്ട് പോണം
ഏഹ്
ഉം ബസ്സ്ണ്ടാവും
ബസ് ആഹ് വടിം ബസ്സ്ണ്ട് ബസ്സ് വ
വെല്യോക്ക് പിന്നെ ബസ്സ്‌ല്ലല്ലോ, ഓള് നടന്നിട്ടാ പോവ, ത്താം ക്ലാസ്സില് ഉ ഓള് വിടെ അരിയെത്തന്നാ, അത്ര ദു രൊന്നുല്ല, ഉം നട്ക്കാനാള്ളൂ കൊർച്ചാള്ളു
ആഹ്
ചെറിയൊക്കും നടക്കാന ള്ളൂ പക്ഷെ എല്ലാ കുട്ടികളും ബസ്സ് പോണേനെക്കൊണ്ട് ഒറ്റക്ക് പർഞ്ഞേക്കാനാവുല്ലാലൊ
ആഹ് അത് ശര്യ ചെറിയ കുട്ടികളാവുമ്പോ പിന്നെ അങ്ങനറ്റക്ക് വിടാൻ പറ്റത്തില്ല. വല്യ
ആഹ് വിട്ടൂടാലോ, ഐസ്കൂൾ ഒന്നെത്തിയാ പിന്നെ പ്രശ്ന ഇല്ല
ആഹ്
ബസ്സ് വേണന്നൊന്നുല്ല
ആഹ് ബസ്സ്‌ വേണന്ന്ല്ല
ആഹ്
ഞങ്ങക്ക് വടെ അട്ത്ത്ക്ക് ഇസ്കൂൾ ബസ്സായാലും ലൈൻബസ്സായാലും
ആഹ്
അടുത്തല്ല കൊർച് ശേ ഒരാൾതടുത്താണ് ഒരാൾത് കൊർച്ച് ദൂരം രണ്ടാളും വണ്ടി തന്നെ പോണം, ചെറിയ കുട്ടികള ഇപ്പ ഓനെ നടന്നിട്ടൊന്നും ടാൻ പറ്റൂല. എങ്ങനാലും വണ്ടിക്ക് മെൻറോഡായത് തു കൊണ്ടേ. റോട്ട്മ്മക്കൂടെ കൊർച്ച് പോവാനുള്ളു ഒരാക്ക് ഉം പ്പൊ പിന്നെ വണ്ടിന്നെ വിടല്
ഉം
പിന്നെ
രാത്രി എന്താ ചോറന്നെ കയ്ക്കുവ
ആഹ് ചോറ് ത് ന്ന് ഉം ഉം ചോറ് കൊർച്ച് നേരായി ത് ന്ന്ട്ട്
ചോറെന്നെയിരിക്കും മാണ്ടിയെ ലേ രാത്രി ആഹ് ഞങ്ങളൊക്കെ കഴിച്ച് വിടെ ചോറ് അങ്ങനെയ പോ ഉം ഉം ചോറ് വിടെ ശ് ശരിയാവുലാ രാത്രി
എന്ത ത് ന്നല്
ഒഴിവില്ലങ്കിലല്ലെ കഴിക്ക എന്തെങ്കും മാണം ദോശേ പത്തിലോ എന്തങ്കും മാണം
എന്നും കടിണ്ടാക്കണേ രാത്രി
എന്നും മാണം, ഇവുട്ത്ത ആണുങ്ങക്കൊന്നും അങ്ങനെ പറ്റൂലമ്മളെ അതാർഞ് ഉം മ ക്കളെന്തെങ്കിലും ആക്കി ഒപ്പിക്ക ഓറങ്ങനേം കഴിക്കൂല ചോറ് ഉം മക്കളെ ന്തെങ്കിലും ആക്കിത്തിനെ കൊടുക്ക കുട്ടിയക്കെല്ലാം മടിയ ന്നാലും ചോറ് കഴിക്കാൻ ഇപ്പോ, കറിയൊന്നും മാണ്ട കറി യും ഉച്ചക്കത്തെണ്ടാവും
ഉം ഉം അത് മതിയാവുല്ലേ
ആഹ് കറിയത് ചോറ് കയിക്കാൻ എല്ലാർക്കും മടിയാ
ബൻഡിന് എന്താ ജോലി
ഓറ് ഇവിടെ പീടിയെതെന്നെ അടുത്താ ഉം
ഏഹ്
വേറെന്ത് ഇങ്ങളെ ഭർത്താവിനെന്താ പണി?
ഹസ്ബന്റ് ഗൾഫ് ള് ഇപ്പ വന്നതാ വീട് പണിയാണ് ആഹ് വീട് പൊളിച്ച് ഞങ്ങള് വേറെ സ്ഥലത്ത് നിക്കാ
അത് ശരി ആഹ്
ഇപ്പ ഹസ്ബന്റ് ഇപ്പ വന്നണ് ലീവിന് വന്നണ് ഗൾ
ഉം
ആഹ് ഞങ്ങളെ തറവാടെൻ തറവാട് പെൺകുട്ട്യേളാണ് ഉം കല്യാണം കയിച്ച് പോയിക്ക്
ആഹ്
ഇവര് ഒറ്റക്കെ ഉള്ളൂ പിന്നെ വീട് പയേ വീടാണ് പൊളിച്ച് നന്നാക്കി തർവാടല്ലേ ആഹ് ആഹ്
ഇപ്പം പണീണ്ടാ മയത്തെല്ലം
എന്ത്
ഇപ്പോം പണിയിണ്ടാ?
ഇപ്പം പണി ഇന്ന് ഇണ്ടായിരുന്നു പണിക്കാരുണ്ടായിരുന്നു ണ്ടായി മഴയേണ് പണി ഉം മയെത്തായാലും തൊടങ്ങിട്ടേ ഉള്ളു
ഉം
പിന്നെ പൊളിച്ച് കഴിഞ്ഞ് ഒരു മാസമായിട്ടുള്ളൂ ഇപ്പം പൊളിക്കല് തൊട
അയി ശരി ഇങ്ങള് വേറായിരിക്കും ഇന്ന്ട്ട്ള്ളെലേ
ഞാൻപ്പ വേറെ നിക്കാണ്
അങ്ങനെ ആടെ അരിയത്തെന്നെ ആയിരിക്കുല്ലേ
ആഹ് ആഹ്
ഉം വേറെന്താ രാവിലെല്ലാം എന്താ ഇണ്ടാക്കുവാ?
രാവിലെ ഇണ്ടാക്കും പത്തിരിയോ ദോശയോ എല്ലണ്ടാക്കും ചപ്പാത്തിയോ അല്ലെ ഇങ്ങളെന്താ ഇണ്ടാക്കല് നാളെ ദോശയാറ്റം ഇണ്ടാക് ഇവര്ക്ക് ദോശണ്ടാക്കും തേങ്ങ അരച്ച ദോശ
ഏഹ് ഞാനെന്തെങ്കിലും ദോശെ നെയ്പ്പത്തിലോ പത്തിലോ എന്തെങ്കിലും ഉണ്ടാക്കും. എന്താലുല്ലാ എന്തെങ്കിലും
ഉം ഞാനുങ്ങൻത്തന്നെ ആര്കുഷ് പിന്നെ സുഖാണ് രും മൂന്നകളാണ് ഹസ്ബൻഡും.
ഇവിടെ ഞാങ്‌ളെന്നെ മൂന്ന് മക്കളും ഹസ്ബൻഡും ഞങ്‌ളെന്നെള്ളു
വീടൊറ്റക്കാണ്.
പിന്നെ അരിയത്തൊക്കെ തന്നെ ആഹ് അരിയത്ത് ന്നെ തറവാടല്ലോ ആഹ്
ഏഹ് ഇടെ വീട് സ്വന്തായി
പിന്നെ അനിയന്മാര് പിന്നെ അനിയനെല്ലാം ഉണ്ട് അരിയ തന്നെ ഉണ്ട്. എല്ലാരെ വീടുംണ്ട് അയ്നെക്കൊണ്ട്ന്നെ. സാരയില്ല പേടിക്കാനൊന്നും ഇല്ല അരിത്തെല്ലാം വീട
ആഹ് അടുത്താഉമ്പോ പിന്നെ പേടി പിന്നെ ഹസ്ബന്റ്ന് എന്താ ജോലി.
വടെ പീടിയത്തന്നെ, ഇവിടെത്തന്നെ നാട്ടില്.
എട് എടുത്തന്നേ.
ആഹ്
തവടെ കടേല് ഇരിക്കുലേ
ആഹ് അതെന്നേ
വീട്ടില് കോഴി അങ്ങനെ എന്തേണ്ടോ ആടാ കോഴിയൊ
ഉം, ഇവിടെ കോയി തീരെ നടക്കൂല നായിന്റെ ശല്യ
മൊത്തം നായന്നെണ്ട് വടെ നല്ല ശല്യർന്നു.
കീരി, ഉടുമ്പ് അത
ആഹ് വിടെണ്ട് കീ
ഉം
അയ്നെക്കൊണ്ട് അതൊന്നും നടക്കൂല പിന്നെ കൂട്ട് തന്നെ ഇട്ടിട്ട് ഇതാക്കേണ്ട്യരു അതാള്ളെ
വേറെ സുഖാണ് ഞ്
ഉം
ങ്ങള് കെടുക്കാന് കെപ്ല കെടക്കാന്
നാളിപ്പ കെടുക്കും പത്ത് പയ്നൊന്നണിക്ക ആഉമ്പോ കെടക്കോടെ പിന്നെ ഇങ്ങനെ ഫോണ് തോണ്ടിയട കു ത്തിന്നാല് നേരെ പോന്നോട് തിരികേയില്ല കെടന്നാലുണ്ടാഉം ങ്ങനെ നോക്ക്യോക്ക്ന്നെ
ശരിയാണ് എല്ലാരും
അന്നേരം പന്ത്രണ്ട് മണിയല്ലാവും എല്ലാം കൂടി കടക്കുമ്പോൾതേക്ക്. ഉം
ഇപ്പൊ ഫോണായ കാരണം. ഫോണ് മെ നോക്കിങ്ങനെ ചെലപ്പോ രാവിലെ എണീക്കാൻ നേരംവൈകും ചെലപ്പോ.
ണീക്കും എണീക്കല് പ്പോ അഞ്ചരണിക്കന്നെ ങ്ങട് എണീക്കും അലാറം വെക്കും അന്നപ്പൊ പിന്നെ മദ്രസ് പോണ്ടെ ആറുഅണിയാവുമ്പതേക്ക് പോണം.
ഏഹ്, മദ് ആറണിക്ക് തുടങ്ങൂലേ, ഇവിടെ ഞങ്ങക് എ
ആറരക്ക് ആറുമണിക്ക് പോണം എണീപ്പിച്ചെടുക്കണം ആറേകാലൊ കാവുമ്പോ പോയാലെല്ലാംണ്ട് അങ്ങത്തൂല
ആഹ്, ശരിയാ നാളെ വെള്ളിയാഴ്ചല്ലെ നാളെ അവധി ആവൂലേ
ആഹ് നാളെ അവധിയാ ഓള് ഇണ്ടാവും.
ഇവിടി അങ്ങൻത്തന്നെ. ആറരെക്കുള്ളോല്ണ്ട് ആറരൊക്കെ ആയി ഇല്ല്യ അടുത്ത വർഷം മുതലാവൊള്ളൂ. അഞ്ചാം ക്ലാസ് വരേയെ എട്ട് മണിക്ക് ഏഴരക്ക്
ഉം
പിന്നാ ഏഴും ആറ മു തെല്ലാം ആറര മുതല് തൊടങ്ങും ക്ലാസ് ഇന്നാ ശരി.
ഓക്കെ